സുഖല്ലേ
കൊച്ചു കോണ പറവാ
അതന്തെ?
തല വേദനിക ഇങ്ങനെ എന്താ അറിയില്ല
കൊറേ ബിരിയാണി തിന്നിലെ
ഹൗ
അതിന് എത്രങ്ങാനെ ആക്കാര പ്രക്ക് ഉണ്ടാവും
എന്തിന് ഓഹ് സീറ്റ് കൊടുക്കാത്തനോ
അതെ കസാരടെ പിന്നിൽ പോയി നിന്നിട്ട് പിന്നെ എത്ര കുട്ടികള ഗുലാബ് ജാം എത്ര കുട്ടികളെ ഗൂലാ ജാം തട്ടി പരിചളഞ്ഞു
ഞാൻ പോപ്കോൺ ഉണ്ടായിരുന്ന കേട്ടോ ഞാൻ പറയാൻ മറന്നു പോപ്കോണ മറ്റേ ജിലേബില്ലേ അപ്പ അപ്പ ഇണ്ടാക്കണ കുഞ്ഞഞ് ജിലേബി അതും ണ്ടായിണം
ഇല്ലല്ല
സേ മോഷൈ
ഉമ് മോശായി
ഹൈനസിലായിരുന്നു
ഹൈനെസ്സിലല്ലായിരുന്നു സെലിബ്രേഷൻ ടൈം സെലിബ്രേഷൻ ഇന്റെ കല്യാണം അവിടെ ഞാ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടാ വരുന്ന ട്ടോ
ചെയിതോ
ഇൻക്ക് അവിടെ മതിയേ പക്ഷെ ലക്ഷങ്ങ വാണ്ടിരും
ഒരു ലക്ഷം പോരെ
അതേ കാരം എല്ലാ സെറ്റപ്പും ണ്ട് എ സി ഇൻക്ലൂഡിങ് ഇൻക്ലൂഡ്
അത് എന്ത് സംമ്പന്തം എന്ന് അറിയോ നമ്മളിത് കൂടുതൽ സാധനങ്ങൾ പൈസ റെന്റ് കൂടുള്ളൂ
ആഹ് ആഹ്
ഇപ്പൊ ഫുൾ ടൈം എ സി ഓൺ ആവക്കാന്നല്ലെങ്കിൽ റെന്റ് കൂടും നമുക്കത് വേണ്ട നമുക്ക് ഫാൻ മതിയുന്നുണ്ടെ നീ കുറയും
ഉമ് ഇപ്പ അയ്ന് നോർമല് ചെറിയ ഓഡിറ്റോറിയത്തിന് തന്നെ പൈസ വേ വര്ന്നണ്ട് നല്ല
ഉമ് മുപത്തഞ്ച കണ്ട
ഉമ് ആഹ് സ്റ്റേജ് ഡെക്കറേഷനും ഉണ്ട് നല്ല പൈസ എഴു പത്തഞ്ചോ മുപ്പ ഒക്കെ വരുന്നുണ്ട്
ഇവന്റ് കാരി വന്നിട്ട് ആഹ്
ശരിക്കും അതൊക്കെ ഈ മണ്ഡപത്തിന്റെ ആൾക്കാര് ചെയ്തു തരണ്ടല്ലേ
അതെ അതെ ഉമ് അപോലെ തട്ടിക്കൂട്ടല്ലേ ചെയ്യുള്ളതെല്ല രസത്തി ഇങ്ങനെ
ഉമ്
ഉമ്
അങ് സ്വന്തമായിട്ട് അങ്ങത്തെ ഒരു കമ്പനി ആ അടി അടിപൊളതെ ഒരു ഇവന്റ് മാനേജ്മെന്റ്
അതെ അതെ സ്വന്തം കല്യാണോ ഇല്ലാ നടത്തലെ വാണ കല്യാണത്തിന്റെ അന്ന് തുടങ്ങിക്കോ
അതെ ഫുഡ ഒന്നും വേണ്ട ഫുഡ് ഐറ്റംസ് അല്ലെ ഇങ്ങനെ സ്റ്റേജ് ഡെക്കറേഷന ഒക്കെ-
ഓ ഇപ്പൊ തട്ടിയാലും മുട്ടിയാലും ഓലാണ്- ഉം ഇപ്പ നോർമലി നോർമലി ഫുഡിന്റെ ആൾക്കാരന്നെ അത് ചെയ്യണ്ട്
ഉം. പിന്നെ പിന്നെണ്ടത് പിന്നെ ഡ്രസ്സ ആണ് ഇപ്പോഴും അതെ യൂട്യൂബ ഒക്കെ തുറന്ന ഡ്രസ്സ്-
ഉം-
പിന്നെ ജ്വല്ലറി ഒക്കെ എല്ലാരും ചെയ്യണ്ട് തിരു മാത്രം വാങ്ങാനും ആൾക്കാരുണ്ടോ?
റിസിനാർട്ടകളൊക്കെ ഇപ്പൊ എതുപോലെ എങ്ങനെ ഇതായി വരുന്ന് ആദ്യൊക്കെ ഫ്രെയിം വരുന്നു ഉ ആഹ് ഇപ്പൊ റസീനാർട്ട
ഉം അതും പഠിക്ക
ഉം ഇക്ക മറ്റേ ക്രോശ്യയല്ലേ? ആ അത് പഠിക്കണന്നുണ്ടായിരുന്നോ?
ആ അത് കിട്ടിട്ടോ ഓൺലൈനിൽ നിന്ന് വാങ്ങാനേ.
പിന്നെ ഞാൻ പണിടുക്കണ്ടേ?.
അതെ അത് വേണം.
സൂചോക്കന്റെ കയുമേ കുത്തിയിട്ട് ചോ ചോര വന്നാ അ പിന്നെ എന്തുകൊണ്ടാണ് ഇതാക്കണത്
ചെറിയ ഒരു ടൈപ്പ്, മറ്റേ ഹുക്ക് പോലത്തെ ഒരു സാധനമാണ്. ഒരു അറ്റം വളഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ്. ആ വളച്ചെടുത്തിട്ട് നമ്മള ഇങ്ങനെ ഓരോ പെ അതിന്റെ ഉൾക്കൂടെട്ട്ങ്ങനെ വലിക്ക ചെയ്യാം.
ആ അതുകൊണ്ട് ഓരോണ് ഉണ്ടാക്കി വെക്കാല് നല്ല പൈസ ഉണ്ട്.
ഉം.
പക്ഷെ ആൾക്കാര് വാങ്ങണം.
വങ്ങണം. അപ്പൊ നമ്മള് വല്ല ഫ്ലിപ്പ്കാർട്ടില്, മീഷോയിലൊക്കെ ഉണ്ടെന്നാണോ.
അതെ അതെ പക്ഷെ അത് ആ പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കണേ?.
അതെ അങ്ങനെയ ഉണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യണം.
ആഹ് - അതിനുള്ള പൈസയും കൂടി ഇല്ല അത് ഓൾക്ക് അതിനുള്ള പൈസയും കൂടി നമ്മൾ കൂട്ടി കൊടുകണ്ടിവരും.
ആഹ്
മെഷോകാർക്ക്. ഉം
അതിപ്പോ ഞമ്മക്ക് എവിടെ ഇതിൽ ലാഭം?
കൂട്ടി കൊടുക്കണം പൈസ ങ്ങ്ട് കൂട്ടിയിട്ട്
ഓ
ലാഭവും, നഷ്ടവും ഒക്കെ പണം കൂട്ടിട്ട് ആഹ്
ഏ ഏതന്നൂ രസല്ല
ഉം
പിന്നെപ്പൊ എന്താ ചെയ്യാ?
എന്നരു റെൻ്റിംങ് റെന്റ ഷോപ്പ് തുടങ്ങിയാലോ?
എന്തിന്റെ ഡ്രസ്സ് ആണോ?
ഡ്രസ്സും, ജ്വാലറിയും. പിന്നെ എന്താ ഫ്രെമിന്റെ ഐറ്റംസും ഒക്കപ്പാടെ വരണെ അങ്ങനത്തൊരു സൂപ്പർ മാർക്കറ്റ് ആക്കിയാലോ?
ഓ
ആ മറ്റേ എൻഗേജ്മെന്റ് ഐറ്റംസും ഹാമ്പറ്
തന്നെ
ചോക്ലേറ്റ്സ് ഒക്കെ ഇന്ക്ലൂട് ചെയ്യാം. അതുവുമ്പോ പിന്നെ നമ്മക്കും ഒരു
അതെ നേരമ്പോക്ക് ഇടക്ക് ഓരോന്ന് ഒയൊക്കെ വായിക്കും
ഉം ഉം പിന്നെ നമ്മള് ബിസിനസ്സ് ഡെവലപ്പ് ആകുവാണെങ്കി നമ്മക്ക് ഫുഡിന്റെ അതും പിടിക്കാ ഫുഡിന്റെ കാര്യങ്ങള് കൂടി നോക്കാം.
അതെ
അങ്ങനെ നമ്മൾ
പശു പശു പോത്ത് പോയി ആട് ഇതൊക്കെ വളർത്തിയാ മതി.
ആ ഫിഷ് ഉണ്ടായിക്കോട്ടെ.
ആ എന്നോട് ഒരുത്തൻ പറഞ്ഞു ഒലി ഒരു മാസം എഴുപതിനായിരം കിട്ടുവത്രെ
ആഹ് ഓഫ്
ഒക്കപ്പാടെ കെ യിച്ചിട്ട് ഐറ്റങ്ങളെ ഫുഡ് കറണ്ട് ബില്ല്
ആ അങ്ങനെ ഒരുപാട് ആൾക്കാര് കോടികൾ ഉണ്ടാക്കണ്ട് ഒരു വർഷമൊക്കെ അങ്ങനെ
എന്നിട്ട് ബി എൻ ഡബ്യു ഉണ്ട് അത്രേ
ഓ ഇതിപ്പോ നമ്മക്ക് ആ ആലോചിച്ചാ തന്നെ ഒരുപാട് ഇല്ലേ ഇപ്പൊ ഈ പശുന്റെ ചാണകം നമുക്ക് ചെടികൾക്ക് യൂസ്യ്യാ അധികം ഇണ്ടെങ്കി നമുക്ക് വിക്കാ നല്ല പൈസ ഉണ്ട് ഇപ്പൊ അയിനൊക്കെ
ഇണ്ട് ഇപ്പ വണ്ടാത്തേനും ചെലവില്ല വണ്ടുന്നേനും വരത്തില്ല നമുക്ക് ഇപ്പൊ എന്തിനാ വരണ്ടോ
ഒര് ഒരു രണ്ടു മൂന്ന് ഏക്കറ് വാങ്ങാം
അത് ശരിയാണ്
എന്നിട്ട് ഒരു ഏക്കറില് ഇങ്ങനത്തെ ഫാമ്
ഓൻ എന്നോട് തള്ളിയതാണോ എന്ന് അറിയിലട്ടോ
ഓഹ്
തള്ളിയിടിക്കലോ
റിച്ച് ആണ് ഇപ്പൊ ഈമാതിരി പണിക്കൊക്കെയിരിക്കോ
ഓഹ് നേരം പോക്കിന അത്രേ
അള്ളാഹ
വെറുതെ ഇരിക്കുവാനാണ്ന്
ഉം ഉം
എന്ന ട്ട് ഫുട്ബോളാ തോണ് ഫുട്ബോൾ കളിക്കണ്ടവന്
ആഹ് ആഹ് ബിസിനസ് പാർട്ണർ ആവണോന്ന് ചോദിച്ചു നോക്ക്
എന്തെ പശുനെ നോക്കാനോ
പൈസ വാണോം എന്നാ കഷ്ടപ്പെടാൻ പറ്റൂല്ല
അതെ അങ്ങനെയാണ് ആഹ ഐ എസ് എല്ല് ഇല്ലേ ഫുട്ബോൾല്ലേ ഇന്ത്യൻ സിസർലി അയിൽ കളിച്ച് അവനക്ക് കേറണം
ഓഹ് ഓഹ്
ആഹ് ഹെലോ പൊളിറ്റിക്കൽ സയൻസ് എടുത്തക്കണെ
ഉം ഉം
ഇപ്പൊ ഫസ്റ്റ് ഇയറ്
ഓ
അപ്പൊ കൊറെ പഠിക്കണ്ടാവോ എന്ന് ഓന്ഒരു ഡൗട്ട്
ഉം ഉം ഔ
എന്താ ഓനെ ഞാൻ കാട്ടണതെന്നാ
ഇയാൾക്ക് ഡിഗ്രി എങ്ങനെ ഇണ്ടന്ന് പഠിക്കാനൊക്കെ
നല്ല റസായിരുന്നു
അപ്പനി പി ജി എങ്ങനെ മാനേജ് ചെയ്യാ
ഇക്കറില
ഉം
ഫുൾ ഇംഗ്ലീഷാണ്
ഓ അവിടെ ഇംഗ്ലീഷ് പടില്ലേ
ആഹ അങ്ങനന്ന്ണ്ട് പിന്നാ ബുക്ക് ഗൈഡ് ടെക്സ്റ്റ് ബുക്ക് അതൊന്നുല്ല
എല്ലാം ഉം
നമ്മള് ഇങ്ങനെ റെഫർ ചെയ്യന്നെ വേണം അണ്‌ട് റെഫർ ചെയ്യാല് കൊറെ എണ്ണം വിട്ടന്ന്ക്ക്ണ് ആ സാനം
ഓ
അത് ഇന്ന് റഫർ ചെയ്തിട്ട് ഞാൻ ന്ത് ണ്ടാക്കാനാ പടച്ചോനെ
അത് സീനിയേഴ്സൊക്കെ പറയുന്നെ കേട്ടിട്ടുണ്ടാന്
റഫറി ല്ലായിര്ന്ന് നല്ല വെയ്റ്റ്ണ്ട് ട്ടൊ എന്താണ് ആ അവ്ടെ ഇന്ക് ഇന്ത്യ സൗത്ത് ഇന്ത്യയിൽ തന്നെ നല്ല. ലൈബ്രറി ആണ്ന്ന് ഒക്കെ പറഞ്ന്നോട്.
ഉം ഉം.
പിന്നെ ഈ ഹിസ്റ്റോറിയന് എം ജി എസ് നാരായണ ഓലൊക്കെല്ലേ.
ആഹ് ആഹ്‌.
മൂപ്പരൊക്കെ അവിടെ അവിടെ പഠിച്ചല്ല അവിടുത്തെ അവിടെ വർക്ക് ചെയ്തിന്നാണ്അർഞ്.
ഓ.
എന്നിട്ട് ഓല അത്രയ അവിടുത്തെ ഇസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൊടന്ന്ക്ണ്.
ഉം ഉം.
അപ്പോലെ ബുകോളൊക്കെ പഠിക്കണം.
ആ ഓ.
പിന്നെ ഒരാൾണ്ടല്ലോ പട്ച്ചോനെ എനിക്ക് ഓർമ്മല്ല. ഇളംകുളമല്ല വേറൊന്നണ്ട് ഇപ്പ എന്താപ്പ അതിന്റെ പേര് ഓലെ പേര്. ശ്രീബഎടക് എടക്ക് പറഞ്ഞിന്നു.
ഓ അല്ല ന്ട്ട് പഠിച്ചു പഠിച്ച് നെറ്റ് എഴുതാന.
നെറ്റും ജെആർ എഫ് ഒക്കെ വാങ്ങി കൊണ്ടു പറഞ്ഞു ക്ണോല്.
ആ ആ അതിനുള്ള ട്രെയിനിങ് ഉണ്ടോ.
ആ ഇനി വാണ്ട ബുക്കോളും. വേണ്ട കൊച് കോച്ചിങ്ങ ഒക്കെ അവ്ട്ന്ന്ണ്ട്. ഒക്കെ പറഞ്ഞ്. പിന്നെ പി എസി ആള് വരുന്നുണ്ട്.
ആഹ് ആഹ്‌.
എഴതി കട്ടിയാലും മതി.
ഏഹ്.
എന്ട്ട് പിന്നെ.
ഇന്ന്ട്ട് പിന്നെ ആഹ.
പിന്നൊന്നുല്ല പിന്നെ തല്ല എന്റെസ്റ്റ്ന്. ഒരു കല്യാണംകൈയിക്ണ.
കല്യാണം കയിക്കണം പണിയായിട്ടേ കെട്ടുള്ളോ.
ആ അങ്ങനെഒക്കെ വിചാരിക്ണ്ട് പക്ഷേ തോന്നിണില്ല.
ഉം പണിയാവുമ്പോത്തേന്
പിന്നെന്താന്നറിയോ ഞാ പോയ പിന്നെ നാട്ടിലുണ്ടാവൂല അപ്പൊ നാട്ടുകാരൊക്കെെ മാറന്നോവും.
ഓ എടക്ക് വേണെങ്കി ഓർമ്മിപ്പിക്കാൻ വരാ. ഓ.
അപ്പൊ എന്റെ സെലിബ്രേഷൻ ടൈമിലൊന്നും നടത്താൻ ത്ണ്ടാവൂല.
ആഎന്താ നാവോ.
അയിന്റെ മുമ്പ് ഞാൻ തല്ലി കൊല്ലു.
ആ ഹാഹാ. വേണ്ട ഞാൻ സെൻന്റർ ജയിലിൽ നടത്തിക്കോ. ളാ.
ഓ അപ്പൊ അവിടുന്ന് ആര്.
അവിടന്ന് മറ്റേ മതിലോ എന്താണാ മമ്മൂട്ടിയുടെ സിനിമ. ആഅയിത്ത പോലെ ഞങ്ങൾകണ്ടിട്ട്. ഇം
ഹ ആയിക്കോട്ടെ അള്ളാ.